കേൾക്ക്ണ്ല്ലേ?
ആ കേൾക്കണ്ട് എന്തൊക്കെ വർത്താനം ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം
ആഹാ ഞാനും കഴിച്ചിട്ടില്ല എന്താ വർത്താനം?
എന്താ നല്ല വർത്താനം മഴെണ്ടാടെ?
മഴ രാവിലെച്ചിയിങ്ങനെ ഇണ്ടായിരുന്നു ഇപ്പോല്ലാ ന്നുല്ലാ ഇപ്പൊരു മൂടിങ്ങൊണ്ട് നിക്കാണ്ന്നാലും
ഏഹേ ആഹ് ഇവിടെണ്ട് മഴ ഇമ്പടെ പെയ്തോണ്ട്ക്ക്ണ്ട്
ആഹാ ഇവടെപ്പന്നല്ല മൂടലാണ് ഉച്ചത്തക്ക തോന്ന്ണ്ട് അങ്ങനെ മൂടില്ങ്ങനെ നിക്കാ
ആഹാ
രാവിലെന്താ കഴിച്ചെ?
രാവിലെ അപ്പാണ്
കറിണ്ടായിന്നോ?
ആഹാ കടലക്കറി
ആഹാ എനിക്ക് ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു
ആഹ് ആ് ഉയ്ന്ന് ദോശേ?
ആ ഉഴുന്ന് ദോശ
ആഹ വെള്ളിയായിട്ടെന്താ സ്പെഷ്യല്?
വെള്ളിയാഴ്ച്ചായിട്ട് എറച്ചിണ്ട് എറച്ചി സാദാ ചോറെന്നെ എറച്ചി, പപ്പടം മുരിങ്ങ താളിപ്പുണ്ടാക്കിയ്ട്ട്ണ്ട് അവിടെന്താ സ്പെഷ്യല്
ഇവടെ നെയ്ച്ചോറും കോയിംവെച്ചിക്ണു കോഴി മൊളക് ട്ടെക്കാ
ആഹ് രാത്രിയെക്ക് എന്തെലൊക്കെണ്ടാക്കണം ആഹ് എല്ലാരും പോയി ഇഞ്ഞ്പ്പൊ ഇപ്പൊ ഞാൻ തന് ച്ചാണ് രാത്രിയാവുമ്പളാ കുട്ടികളൊക്കെണ്ടാവൊള്ളൂ അപ്പൊന്തേലും കുക്കറില് ഇതേ പോലെ നെയ്ച്ചോറോ, എന്തെങ്കിലൊക്കങ്ങനെ
ആഹ ആ ആ് സ്കൂള്ണ്ടാവുമ്പോ പിന്നെ ഉച്ചക്കത്ത് ഓലെ നോക്കണ്ടല്ലോ
ആഹ് സ്കൂളുണ്ടാവുമ്പോ പിന്നെ ഒക്കെ രാവിലെ പോയാ പിന്നെ ഓല്ക്ക് ഉച്ചക്കൊന്നും ഫുഡ് വേണ്ട സ്കൂൾന്ന് കഴിക്ക്ണോണ്ട്
ആഹ് ആ് വൈകീട്ട് വന്നിട്ടെന്താ കഴിക്കാ ചോറെന്നെ?
ആഹ് സ്പെ്ഷലെന്തേലുണ്ടെങ്കി ചോറ് കയിക്കും അല്ലെങ്കി എന്തേലും ബേക്കറിയോ, കടിയോ എന്തേലൊക്കെ വാണം ചായന്റെ കൂടെ എന്തെലുണ്ടാക്കണം അല്ലെങ്കി അല്ലെങ്കിപിന്നെ പിടേന്ന് എന്തെലൊക്ക പേക്കറ്റ് വാങ്ങിക്കൊണ്ടന്നാണ്ട് കൊടുക്കും നല്ല സ്പെഷ ലന്തെങ്കിലുക്കെണ്ടങ്കില് ചോറയ്കൊള്ളൂ അല്ലെങ്കി ചോറൊന്നും പറ്റൂല
ആഹാ പണിയൊക്കെ കഴിഞ്ഞൊ?
ആഹാ പണിയൊക്കെ ഒരുങ്ങി ഇപ്പങ്ങെനെ ഒഴിഞ്ഞിരിക്കാണ് എല്ലണ്ടെങ്കി ഒഴുവ്ണ്ടാവുല ഒക്കെ പോയാ പിന്നെ ഫ്രീയാണ് അപ്പങ്ങനെ പണിയെ ല്ലാം ഒരുങ്ങിയപ്പൊ അങ്ങനെ ഒഴിഞ്ഞിരിക്കാണ്
എ എത്രെ മക്കളാണ്?
നാല് മക്കള്ണ്ട്
ആഹ ആഹ
എല്ലാരും സ്കൂളിൽപോണണ്ട്.
ആഹ് ആ ആഹ് നാ സ്കൂള് ഇല്ലെങ്കില് ഏറെ നാലാളും കൂടി ഉണ്ടാവുമ്പോ
ആഹ് ഒരു ഒഴിവും ഉണ്ടാവൂല്ല ഇനി പശേ ശനിയും ഞായറും വന്നാ ഭയങ്കര തിരക്കാണ്. ഞാൻ പറയും നിങ്ങക്ക് ശനീയും ഞായറും കൂടെ സ്കൂള് ഉണ്ടാകാവേണ്ടത്റയും
ഓലുണ്ടാവുമ്പോ അങ്ങനെ തന്നെ ഓല് പോയാല് എനിക്കും മൂന്ന് മക്കളാണെ
ആഹ്
മൂന്നാളും ഉണ്ടായല് അങ്ങനെയാണ് അപ്പൊ ഭയങ്കര തിരക്കും പണിയും ഒരുങ്ങൂല്ല തിരക്കും കാര്യയിക്കാണ്ടന്നോ ആഹ ഫുഡ് കഴിക്കുക ആ പാത്രം അവിടെ ഇട
ഒരു ഭാഗത്ത്ടങ്ങിയിരിക്കക്കൂല്ല എന്ന എല്ലാം പോയാ ഒരു ഒച്ച വിളിയൊന്നും ഇല്ലാന്നല്
ആ എത്രയിലൊക്കെയാണ് എടിക്കണ മക്കള്
വലത് നയനത്തില്ൽ എന്റെ താഴല് സിക്സ് പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് യു കെ ജി
ആ ചെറുത് യു കെ ജിയിലാണ്.
ആഹ് എന്തന്ന് ചെറുത് യുകെജി ആണ്
ആഹ ആ
ഒരു പോയാ പിന്നെ പണിയോരു ങ്ങിയാ പിന്നെ എങ്ങനെ
ആഹ് ആ ആ ഉണ്ടാവുമ്പോ ഒചിമ്പുലിം
എണ്ടാവുമ്പ ആഹ അതെണ്ടും കാര്യൊക്കെ ആയിട്ട് ഇവിടെ എല്ലാ ജോലിയും ഒരുങ്ങിയോ
ആഹ ജോലിയൊക്കെ കഴിഞ്ഞഞ് ഫുഡ കഴക്കണം.
ഫുഡ്ക്കാനുള്ളല്ലാത്ത തിരുമ്പലും എല്ലാം കഴഞ്ഞക്കല്ലേ ആഹ്
സ്കൂൾക്ക് എല്ലാവരും ഭർത്താവ് കടക്കും പോയി
ആഹ ഒഴിഞ്ഞങ്ങ എടുക്കണല്ലേ കുളിയക്കെ കഴിഞ്ഞക്കൂല്ലേ
ആഹ്
ഉം പിന്നെ എന്താ മഴ വരുന്ന തോണു നല്ല ഇരിട്ട് മൂടി നക്കണ്ടണ്ട് ഇവിടന്ന് അങ്ങനെ മൂടി നക്ക്കാണ്
ആഹ് ഇവിടെ മയ പെയ്യുണ്ട് ഈ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ പോകണ നേരത്തെ കയറ മൂ മൂത്ത മൂന്ന് പത്ത് ണ് ഓന് രാവിലെ പോകും ട്യൂഷന
ആഹ
അപ്പൊ അപ്പൊ നല്ല മഴയേറ രാവിലെ പോയി
രാവിലെ ആണ തന്നെ കുട്ടികള് പോകേണ്ട ടൈംമിലും ഓല സ്കൂളട്ട് വരുന്ന ടൈമില് ഭയങ്കര മഴയാണ് ഉച്ചക്ക് ഒരു ഗ്യാപ്പ ഉണ്ടാവും
ആഹ
ആ സ്കൂള രാവിലെ പോകുമ്പോത്തന്നെ നാന പോവാരണ ഒരു ബുദ്ധിമുട്ടാണേനും.
ആ് ആഹ് രാവിലെ തന്നെ നനിയുമ്പോ കെറിടണേ
അതെഞങ്ങട്ട വൈകുന്നേരം വരുവോ പിന്നെ നനഞ്ഞാലും വേം കുളിച്ചാലൊക്കെ മതി ഞ പൂകൊമ്പോത്തിന് നനഞൊട്ടിക്കണ്ടു ഒരു വൈകേര വേര് ഇരിക്ക പോ വണ്ടേ
ആഹ സ്കൂൾ വണ്ടി ആണോ പോണ അതാ മറ്റ
അല്ല വല്യ കൂട്ടി ലൈൻ ബസിനാണ് പോവാലെ
ആഹ ആഹ
രണ്ടാമത്തെ ആൺകുട്ടിയാണ് അവന് സൈക്കള പോകും ചെറിയവര് രണ്ടാളും ബസ്സിൽ പോകും പലരും പല പോലെയാണ് വലുത് വേറെ ബൽ വേറെ സ്കൂളിൽ ആണോ
ആഹ് ആഹ്
അങ്ങനെ ഒക്കെ, ഒക്കെ ഓരോട് ത്തക്കല്ല
ആഹ്, എൽ പി മറ്റേതൊക്കെ ആവു മ്പളെയ്, എങ്ങനായാലും മാറും എന്റെ മക്കള അങ്ങനെ രണ്ട്, മൂന്നാളി രണ്ട് സ് സ്കൂള് വല്യോൽ രണ്ടാളും ഒരു സ്കൂളിൽ മാരിക്ക, ചെറുത് വേറെ സ്കൂളില്
ആഹ് അത് മൂന്നെണ്ണം ഒരു സ്കൂളിലും, വലുത് വേറെ സ്കൂളിലാണ്, പിന്നെ വലുത് ലൈൻ ബസ്സിനാ പോവല്
ആഹ്
അപ്പത് ഇവിടെ അടുത്ത തന്നെയാണ്, അപ്പ ചെറിയോന്റെ ബസിൽ പറഞ്ഞക്കും ക്കുമ്പോ അപ്പൊ പിന്നെ സൈക്കളുമ പോകും. ഉം മഴയൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ടാണ് സൈക്കളുമ്മേ കോട്ടൊക്കെ ഇട്ട് അങ്ങനെ പോവും. എന്നാലും
മഴ ആവുമ്പോളാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഈ ആ രണ്ട് സമയം നോക്കി നിക്കാൻ മഴ
ആഹ്, രാവിലെ മദ്രസ പോകുമ്പോളൊക്കെ അങ്ങനെതന്നെ. കുട്ടികള് ഇറങ്ങണ ടൈം ആവുമ്പോ മഴക്കൊര് വരവാണ്.
വേനൽക്കാലായ ചൂടും കാര്യം അതും.
ആഹ് അതെ. വേനലായ ചൂടുകൊണ്ടും ഇതും ഉം ഇവിടെ അങ്ങനെ വെള്ളല്ലാ ഞങ്ങക്കൊന്നും.
ആഹ്
ഇപ്പ വെള്ളം ഇല്ലാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനക്ക് ഇവിടെ ഒരു കോറിയുണ്ട്. ആ കോറീന്നടിക്കൽ വെള്ളം.
ആഹ് ഞങ്ങളും, ഞങ്ങളും വെള്ളല്ലായിട്ട് ഒരുപാട് ഗതികെട്ടീന ആൾക്കാരാ. വെള്ളം പൈസ കൊടുത്ത് വാങ്ങിയൊക്കെ ചെയ്ത്.
ഉം എന്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര വെള്ളാണ്. എനിക്ക് വേനൽ ഏതാ വർഷക്കാലം ഏതാ വെയില് അങ്ങനെ കഴിഞ്ഞേനു. ഇപ്പ ഇവിടക്കു വന്നുനോക്കുമ്പോളാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. കുറേ ഏറ്റി കൊടുന്ന്ക്കണ് പണ്ടൊക്കെ. പിന്നെ മോട്ടോർ വെച്ചുകൊണ്ട് കോറീന്ന് അടിക്കും. കുടിക്കാന് കിണർന്ന് കുറേശടിക്കും കുടിക്കാൻ മാത്രം അല്ലാത്ത ആവശ്യം പിന്നൊക്കെ കിണറീന്നു കോറീന്നു അടിക്കണോണ്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ പോണ് എന്നാലും
ആഹ്
എന്താ ശരിക്കൊള്ള വെള്ളത്തിന്റെ ഒരു ഇത് സുഖല്ല
ആഹ് ശെരിക്കിന് നമ്മള് കെണറ്റിന്ന് ഇതാക്കി ഒന്ന് അതിനൊരു ഇതാണ്.
അതെന്റെ വീട്ടില് പറഞ്ഞാല് വേനലായ മുടി വള്ളം വറ്റൂല അങ്ങനെ ഒരു കിണറാണ്. എനിക്ക് വേനൽക്കാലായ വള്ളം ഉണ്ടാവൂലാന്ന് എനിക്ക് അറിയില്ല. അങ്ങനത്തൊരു അറിവ് എനിക്കില്ലേനു ഞാൻ പറയാ അതെനക്ക് ഇവിടെ വന്നിട്ടാണ് അങ്ങനൊക്ക ഉണ്ടന്ന് തന്നെ മനസ്സിലായേക്കണെ പറയണ്ട്.
ആഹ് വേനൽക്കാലത്ത് ഞമ്മള് ജനിച്ച വീട്ടില് വെള്ളം ഉണ്ടായി ശീലായ പിന്നെ ഇതാവൂലേന് കാരണം രണ്ടു വീടും ഒരേ പോലെയാണ്.
ആഹ് ആ
രണ്ട് വീട്ടില് ഞാൻ ജനിച്ചോടത്തും വേനൽക്കാലായാല് ആ ജനിച്ചോടത്തും എന്റെ വീട്ടിലും ഇതന്നെ വെള്ളം വേനൽക്കാലം ആയാല് എല്ലാവരും മുറ്റത്തു കൂടി നടന്നു പോണ്ട. വെള്ളം ഇല്ല.
ആഹ് എനിക്കന്ന അന്നത് അറിയില്ലായിരുന്നു വേനലായ വെള്ള പിന്നെ ഞ, ഞങ്ങള വീട്ടക്ക് വരലൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാര്. പക്ഷെ അപ്പോളും ഓര്ക്കെന്തേലും കിണറില്ലാഞ്ഞിട്ടോ അങ്ങനെയൊക്കെണ് കരുതല്. എന്നാല് വേനാലാവുമ്പളാണ് വെള്ളം ഇല്ലാത്തേന്ന് എനിക്കറില്ല. കുട്ടികളൊക്ക ഒന്നും ശ്രദ്ധിക്കൂല്ലല്ലോ. സ്കൂൾ പോവാ വരാ. വേറെയൊള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ധാരണയില്ലല്ലോ. ഞാൻ പറയും ഇവിടെ വന്നിട്ടാണ് അങ്ങനത്തെ ബുദ്ധിമുട്ട് പറിഞ്ഞിക്കണ്ത് ഇപ്പ എനിക്ക് മക്കളൊക്കെ ആഹ് അപ്പളൊക്കെ മക്കളൊക്കെ വെള്ളം കളിയുമ്പോ ഒരിതാണ്. സങ്കടാ
ആഹ് നമ്മള് മുക്കി കൊട്ന്ന്കാണ്ട് കിട്ടുമ്പളേ
ആഹ് ഇപ്പ ഞാന് ഇപ്പീ മഴ പെയ്തിട്ടുകൂടി ഞങ്ങടെ കിണറിലെ വെള്ളം വറ്റി ഇവിടുത്തെ.
ആഹ്
ഈ മഴായ്റ്റുകൂടി കോറീന്ന് അടിച്ചിരുന്നുപ്പൊ മഴ പെയ്തപ്പോ ഇപ്പ മഴയില്ലേര്തിക്കാണ്ട് കോറീന്നടിക്ക്ണത് നിർത്തിക്കെ കെണർനന്നെ അടിച്ചോ.
ഒരു ഒരാഴ്ച അടിച്ചപോത്തിനൈത്തെ വെള്ളം കഴിഞ്ഞു പിന്നെ തറവാട് ട്ട് കെണർല് പൊയിങ്ങാണ്ട് കുടിക്കാലത് അവിട്നേറ്റിക്കൊണ്ടുവരും ഞാനും മൂത്ത മോളും ഹസ്ബന്റും കൂടും അല്ലാത്തത് കോറിന്നന്നെ പ്പളും കോറിന്നാ അടിക്കണത് പറയുമ്പോ മഴക്കാലാണ്പ്പോ
ആഹ് പക മഴ ഇത് കൊണ്ടില്ലതല്ലേ
മഴതിന്നാലും അതിന് മാത്രം വെള്ളം കിണറിലായിട്ടില്ല
ആഹ്
നല്ലോണൊന്ന് ആണ്ട് പെയ്യണം ഇപ്പൊ നാല് മഴ മഴേണെങ്കിൽ പിന്നെ കൊർച്ച് വയ്യില് അങ്ങനെയല്ലേ പോണത്
ആഹ് അയിന് ശരിക്കിന് വെള്ളം ഇല്ലാത്ത ഇതാവുമ്പോളേയ് വള്ളംണ്ടായികി ട്ടാൻ കെതിയെടും ചെലേ കെൻറ്റിലൊക്കേയ് ഞങ്ങളെവിട്ത്തെ കെണറും അങ്ങൻതന്നേണ് ട്ടോ അയ്ല് അമ്മ അടിക്കാതങ്ങനെ നിക്കുമ്പോണ്ടാകും അത് ചെയ്ത് ന്നയ്ഞാ അടി ച്ചഹ് ആഹ്
ഇബടൊക്കെ ഒരു പാറള്ള പ്രദേശാണ് ഇങ്ങട് ഒറവാണെങ്കിൽ അങ്ങനെ ഒറ പോവൊന്നുല്ല ഒരു ഏതൊരു ഭാഗത്ത് നിന്ന് ഒരു ഉറ്റലിങ്ങനെ ഉറ്റിചാട്നന്നെഉള്ളൂ
ആ അതോണ്ടാണ് ആ വള്ളം വേ വലിതാവണത് ചെയ്ത് മറ്റേതൊറവ്
മഴ പെയ്താണ്ട് ആ പാറൽ തങ്ങിക്ക്ണ വള്ളല്ലേ അതൊന്നും പൊ അടിച്ച അങ്ങനൊരു കയ്യും ചെയ്യും
ആഹ് ആഹ്
ഇവടൊക്കെരു പാറള്ള പ്രദേശാണ് ഇവിടെ ഈ ഈ ഭാഗത്ത് അധികം ആർക്കും വള്ളല്ല്യ ചുരുക്കം ചെല കെണറില് ഇങ്ങനെ വെള്ളൊള്ളൂ വറ്റാതെ
ആഹ്
ഓരോ ഭാഗത്ത് ഒരേ പോലല്ലേ
ആഹ് ചെലേ ഭാഗത്ത് പാടം പോൽത്തെ അങ്ങൻത്തെ സ്ഥലത്തൊക്കേണേ വെള്ളത്തിന് ഗതികേടുമുണ്ടാവൂല്ല
ഇല്ലാവേ ഇത് ഇവിടെ ഒരു ഇങ്ങൻത്തെ ഒരു കുന്ന് പ്രദേശായിട്ട് ബാറയും കാര്യവും പാറ കോറി അങ്ങനെയൊക്കെല്ല ഒരു പ്രദേശമാണ് പിന്നെ ഈ കോറിള്ള കൊണ്ട് കുടിക്കാനും കുടിക്കാനൊന്നും ബുദ്ധിമുട്ട് അങ്ങനേയിട്ട് പോവാര്തും
ആഹ്
പക്ഷേ ഇപ്പോ വീട്ട്ക്ക് ഇപ്പോ പോകൊന്നുംമാണ്ടട്ടൊ ഇപ്പൊ കോറീല് വെച്ചോണ്ട് വീട്ട്ക്കെന്നെ അയ്ന്ന് വെള്ളംവരും കുളിക്കാനും ബാത്റൂം യൂസ് ചെയ്യാനൊക്കെ പറ്റും വേറെള്ളീനൊന്നും പറ്റയില്ലെങ്കിലും ആഹ് അതിനൊന്നും നമുക്ക് കൊട്ന്നാത്തൂരല്ലോ
ആഹ് അതാല്ലതെയ്
നാല് കുട്ടികളും മുപ്പനങ്ങള ആ അപ്പൊ നമുക്ക് അത് നമുക്ക് ഏറ്റി കൊട്ന്ന്ങ്ങാണ്ട് കഴിയൂല കുടിക്കാനും വെക്കാനൊക്കെ ഒരു പാകണ്ടല്ലോ
ആഹ് ബാത്റൂമ്ക്കും മൂന്തിനൊക്കെ തന്നെയാണ് ആ മറ്റ് റ്റേ താണ്ട് തിരിച്ചാ പിന്നെ എല്ലാ വെള്ളം മുയുവനും കുട്ട്യാളല്ലേ ഓല് പോയിക്കാണ്ട് ഓലാണ്ട് രണ്ടുത്തിരി ആഹ്
കൈരെയേ പോവുള്ളോ
രണ്ട് തിരിരിച്ചാല് ഓൽത് കയ് താവും
കൈഞ്ഞാ പിന്നെ ഓലൊരു ദിവസം എത്ര ഡ്രസ്സാ മാറ്റിയത് ചെറീറ്റങ്ങളൊക്കെ ഒന്നിടും അത് കഴിച്ച്ടും വേറൊന്ന് ഇടും അങ്ങനെ പല ഐറ്റം മാറ്റിയിട്ട് കാണ്ടെ തിര്മ്പാനുണ്ടാവും ഒരുപാട്
ആഹ് ഇന്നായികോട്ടെട്ടോ
ആഹ് അയ്ക്കോട്ടെ
ആഹ്